ആഹ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ കേ കേക്ക ആ എന്തോ ഇനി രാത്രില്ല ബാക്കി ജോലി
ആണല്ലേ ആ അപ്പൊ രാത്രിയിലത്തെ ഫുഡ് രാത്രിയിലേള്ളു
അല്ല ചോറ് തന്നെ ആയിരിക്കും ചേലപ്പാഴ്ത്തേക്കിന് ചപ്പാത്തി വേണമെങ്കിൽ ചപ്പാത്തി ചുട്ടുകൊടുക്കും
ആ ഓക്കേ ഓക്കെ അപ്പൊ നാളെ ഇനി ഇച്ഛയ്ക്ക് പോണോ ജോലിക്ക്
ആ പോ ആഹ പോണം പോണം കഴക്ക ഉണ്ട
സ്കൂൾ ഓട്ടോ ഉണ്ടോ ആഹ് ഓക്കേ ഓക്കേ ആ അപ്പൊ അതിന്റെ തിരക്കൊക്കെ ആയിരിക്കുവല്ലേ ഇനി നാളെ രാവിലെ
ആഹ രാവിലെ പോവും
മ്മ് ഓക്കെ ആഹ പിന്നെ എന്നെ ഉണ്ട് പിന്നെ അവിടെ വീട്ടിലാണെങ്കിൽ അപ്പൊ വീട്ടില ഇപ്പം ജോലീടെ കാര്യങ്ങൾ
ആഹ ആഹ്ഹ്
ചുമ്മാ ഇരുന്ന് ചേച്ചി ഫോണ് നോക്കി കുക്കിംഗ്‌ ഓ ക്കെ എന്തെങ്കിലും ചെയ്യുവോ
ആഹ സ്റ്റിച്ചിങ് എനിക്കറിയത്തില്ല അത്ര ഇല്ല അത്ര വശം ഒന്നുമില്ല ചേച്ചി ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് പിള്ളേരെ
ആഹ് ട്യൂഷൻ എടുക്കുന്നുണ്ടല്ലേ ആഓ ഓ ആ കൊച്ചു പിള്ളോര കൊച്ചു കുട്ടികളെ
ആ ആ ഏഴാം ക്ലാസ് വരെ
ഏതാം ക്ലാസ് വരെയുള്ളോരേ ആ ഓ ഓക്കേ പിന്നെ എന്താണ് വിശേഷം അവിടെ നമ കാലാവസ്ഥയൊക്കെ ഉണ്ട്
ഇവിടെ തണുപ്പാ പൊതുവേ എന്തുവാ വെള്ളമൊക്കെ നിക്കുന്ന ഏരിയെ മഴയാവുമ്പോ മുറ്റത്ത് മൊത്തം വെള്ളായിരിക്കും
ഇവിടെ മഴ പെയ്താലല്ലേ പെട്ടെന്ന് വെള്ളം കേയറുന്ന സ്ഥലമാണോ
എന്തോ വേറെ ജില്ലകളിലെ അപേക്ഷിച്ച് ഇച്ചിരി തണുപ്പുണ്ട്
ആ ഓക്കെ ഓക്കെ അപ്പം ചെടികളൊക്കെ അപ്പൊ വീട്ടിലാണെ ചെടിയൊക്കെ വെക്കാന ഒക്കെ പറ്റത്തില്ല
ട്ടാലും വെള്ളം കേറുമ്പോ എല്ലാം ചീത്തയാകും പിന്നെ അല്ലാതെ നമ്മള് എന്തുവാ കെട്ടി തൂക്കിയൊക്കെയിടത്തില്ലേ മേളില് ആ ഇങ്ങനെ ചെടിചട്ടിയിലെ ആ അങ്ങനെആ അ ആ അതെ അതെ അതൊണ്ട് കൊറ ചെടിയും ചീ ത്തയായിപോവും വെള്ളം കേറുമ്പഴ്തെക്ക്
അയ്യോ ഉ അപ്പൊ പിന്നെ ചെ ചെറിയ ചെറിയ ചട്ടിക്കാത്തിലാക്കി വെച്ച് ചെയ്യിയുമ്പോൾ കുറച്ചുകൂടെ നല്ലയാ വീട്ടിൽ അല്ലാതെ നടുന്നതിനേക്കാട്ടിലു കുറച്ചുകൂടി നല്ലതായിരിക്കും
ആ ചട്ടിയിലൊക്കെ ആ അങ്ങനെ വെക്കും ചട്ടയിലൊക്കെ ഉള്ളത് നിൽക്കും അല്ലാത്തൊക്കെ പോവും
ഓ അല്ലെ ആഹ പലതരത്തില ആ അപ്പൊ എന്തൊക്കെയൊണ്ട് വീട്ടില് റോസ അങ്ങനൊക്കെയൊണ്ടോ ഉണ്ടോ പല ടൈപ്പ്
അതൊന്നുമല്ല പിന്നെ എന്തുവാ അല്ലാത്ത എന്താ റോസയും അങ്ങനെ
ഉണ്ടല്ല ഇല്ലല്ല ആ ആ
ആ ചെമ്പരത്തി പിന്നെ അങ്ങനെ ആ ഇപ്പൊ എല്ലായിടത്തും ഉണ്ടത് മരമായിട്ട് നി ക്കുന്നയല്ലേ അല്ലേ മരം പോലെ നിക്കുന്നല്ലേ
രമായിട്ട് ഒക്കെനിക്കും ചിലരിങ്ങനെ വെട്ടി നിർത്തും അവ അത് കാണാൻ തന്നെ നമുക്ക് പുറത്തുന്നൊക്കെ നോക്കും ഒരു ഭംഗിയ അല്ല ഇപ്പ എല്ലാ വീടുകളിലും പലകളർ അതുപോലല്ലേ റോസും ഓറഞ്ചും മഞ്ഞയും അങ്ങനെ പല ടൈപ്പുകൾ ഉണ്ടല്ലോ അതിന്റെ കാണുമ്പ തന്നെ ഒരു പ്രത്യേകത ഉ ഇവിടെ ഞങ്ങടെ വീട്ടിലാണെങ്കിലും ടിക ഉണ്ട് പക്ഷെ ഇവിടെ അ ഇവിടെ വെള്ളം കേറുന്നില്ല പക്ഷെ മണ്ണിന്റെ പ്രശ്നമുണ്ട് ഈ വെള്ളപ്പൊക്കമൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴെ അങ്ങനെ മണ്ണ് കുറച്ച് ഇതായി അപ്പ നമുക്ക് ചെടികളൊന്നും അ എനിക്ക് ഭയങ്കര ഇഷ്ടമാ ചെടിയൊക്കെ നടന്നക്ക അപ്പ പിന്നെ കുറച്ച് ആ അതൊണ്ട് പ്പ ചേടിയക്കാ ബുദ്ധിമുട്ടാണ് വളരാനൊക്കെ ബുദ്ധിമുട്ടാ ഏ നട്ടാലും കണ്ടെങ്ക ഭയങ്കര പാടാണ് പൂവൊക്കെ ഉണ്ടായൊക്കെ വരുമ്പോഴത്തേക്കിനെ പിന്ന ഇവിടെ പോകില്ലോ പക്ഷെ അത് ഫുള്ള് ഇലകളാണ് ചിലടത്തൊക്കെ നമ്മളെ കണാ രസം അല്ലേ ഇങ്ങനെ വീടുകളിലൊക്കെ ഫുള് ഇല കാണത്തില്ല പൂ പുക്കളായിരിക്കും മുഴുവൻ നല്ല ഭംഗിയായിരിക്കും
ആ അതെ അതെ നമ്മളിപ്പോ കൂടുതൽ ഇൻസ്റ്റഗ്രാമിനത്തൊക്കെ നോക്കിയ അതായിരുന്ന്
ഉം അതെ അതെ ഫുള് ഫോട്ടോസും ഉം അതിന്റെയൊക്കെ മുന്നേന്ന് ഫോട്ടോസ ഒക്കെ എടുക്കുമ്പോ ഒരു പ്രത്യേകതായിരുന്നു നേച്ചർ ബ്യൂ ട്ടീ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണുമ്പോ തന്നെ ഉം
ആഹ് അതെ അതെ
പെ പെട്ടെന്ന് ആരെയും ഒന്നും നോക്കി പോവു അത് പല ടൈപ്പിൽ വളർത്തുന്നതുണ്ട് ട്ടിക്ക്വാണെങ്കിൽ ലും ചിലതൊക്കെ ആണെങ്കിൽ പൂ മാത്രമേ കാണത്തുള്ളൂ അപ്പൊ ഒന്നുകൂടെ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും അങ്ങനൊക്കെ നിക്കുമ്പോഴൊക്കെ പിന്നെ എല്ല എല്ലായിടും പല ടൈപ്പ് ചെടികളും കാര്യങ്ങളൊക്കെയാല്ലേ വെറൈറ്റി വെറൈറ്റി പണ്ടൊക്കെ നമ്മളൊക്കെന്ന് പറയുമ്പോൾ ഫുള്ളല്ലാത്ത കൊച്ചു ചെടികളല്ലായിരുന്നു ഉം ചെമ്പരത്തികളും
അതതെ ഉം ഇപ്പം പിന്നെ വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടല്ലോ ഉം ഉം ആഹ് ഇപ്പൊ പിന്നെ പല പല വെറൈറ്റി അല്ലേ ചെടികൾ തന്നെ
ആഹ് അതെ അതെ അതെ അതെ പഴയ ഏതെങ്കിലും വീട്ടി ചെടികളൊക്കെമ്മളൊടിച്ച് കൊണ്ട് വന്ന് വക്കും ഇപ്പൊ എല്ലാരും ചെടികളൊക്കെ മേടി ടിച്ച് വെക്കുകയും ചെടികളിലും മറ്റെ കൃഷിയൊക്കെ ചെയ്ത് ഇപ്പ എല്ലാരും ട്ടറസി ഓറഞ്ച് അങ്ങനെയൊക്കെൊക്കെ വളർത്തിയൊക്കെ മുന്തിരിയും ഒക്കെ വളർ അങ്ങനെ ഒക്കല്ലേ കൂടുതൽ ഉം അപ്പൊ അവിടെ വെള്ളം കേയറുന്നത് കൊണ്ട് പറ്റത്തില്ല കൃഷിയൊന്നും കാണത്തില്ലല്ലേ അങ്ങനുള്ള ആഹ
ണും അതെല്ലാം വെള്ളം കെറി പോവും
ഉം വേഗം കേയറി പോവല്ലേ ആ ആഹ പക്ഷെ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലായിരിക്കും നമുക്ക് കുറച്ച് സമയമൊക്കെ പോവാനും ഒക്കെ നല്ലതായിരിക്കും ഉം
അവിടെ ഉണ്ടോ കൃഷിയുണ്ടോ
ഇവിടെ ഇവിടെ നമുക്ക് കൃഷി ചെയ്യൻ വാഴ വാഴയുണ്ട് പിന്നെ ബാ ക്കി ഒന്നും നമുക്ക് അങ്ങനെ നടാാനൊന്നും ശല്യം ക്ക ഉള്ളത കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നട്ടാാലും ഇവിടെ ഇപ്പ പല ഇവിട അടുത്തൊക്കെ വീടുകളിലൊക്കെ എല്ലാരും കൃഷിയൊക്കെ കുറച്ചൊക്കെ ചെയ്യുന്നു ണ്ട പോലെ ഉള്ളത കൊണ്ട് അവിടെ ചെയ്യും പക്ഷെവിടെ ട്ടുമി കയറുന്നത് കൊണ്ട് എല്ലാം തള്ളിയിട്ട് മൊത്തം പോവൊക്കെ ചെയ്യ ഉം അപ്പൊ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനൊക്കെ വരുമ്പോ പിന്നെ കഷ ഷ്ടപ്പെട്ട നടത്തോ ക്കെ പോകുമ്പോൾ നമുക്കൊരു വിഷമ അല്ല അന്നേരം പെട്ടെന്ന്
ആഹ ഉം ചക്കയക്കെ ഉണ്ടോ അവിട
എന്തോ
ഉം ഉം
ഹലോ ആഹ ചക്ക ഉണ്ട് ഇവിടെ ആ ഇവിടെ ഇന്ന് ചക്ക ആയിരുന്നു വീട്ട ട്ട അളതൊണ്ട് പിന്ന അതുകൊണ്ട് ച ക്കെ വേവിച്ച് മീറിയൊക്കെ പി പിന്നെ മഴയൊക്കെയല്ലേ ഒ ഒരു പ്രത്യേക രസല്ലേ അപ്പൊ അതൊ അതൊക്കെ ഉണ്ട് അങ്ങനെ മാങ്ങയുണ്ട് ആ അപ്പൊ നമുക്ക് അതൊക്കെ അതൊക്കെ പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നമ ഉള്ളതുകൊണ്ട് നമു കൃഷികളും കാര്യങ്ങളും ഒന്നും ചെയ്യൻ ഒന്നും പറ്റല്ലെ ഉള്ളൂ എന്നാ
ആ പിന്നെ
അത് പറിച്ച് ഇപ്പം എല്ലാം പുറത്തൂ ഒന്നും മേടിച്ചല്ലേ നമ്മൾ ഉപയോഗി
അതെ അത് നമ്മള് എല്ലാം വിഷമായിരിക്കുവല്ലോ വിശ്വസിച്ച് മേടിച്ച് കഴിക്കാനും പറ്റത്തില്ലല്ലോ എല്ലാം വിഷമല്ലേ
ആ് പിന്നെഈ നമ്മളീ ഉണ്ടാക്കിയെടുക്കുമ്പോ പിന്നെ അത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കല്ലോ പിന്നെ അതരച്ച് തോരനൊക്കെ വെക്കും പയറൊക്കെ
പിന്നെ അതിനകത്ത് വേറെ ആ അതെ അതെ വേറൊന്നും കെമിക്കലൊന്നും അതിനകത്തോട്ട് ചേർക്കത്തില്ലല്ലോ
ആഹ കെമിക്കൽ വളമൊക്കെ ആണെലും നമ്മളിപ്പ നാച്ചുറൽ ആയിട്ടുള്ള വള ങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാലും കൊറവായിരിക്കും അല്ലോ പെട്ടെന്ന് അധികം വലിയതായ്ട്ടൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കൊറച്ചൂടൊരു നല്ല ല്ലായിരിക്കുവല്ലോ അങ്ങ മ് അങ്ങനെ കൃഷി അങ്ങനെ ഇവിടെ നമുക്കിപ്പോചെയ്യണം ന്നാലും ടെറസിൽ കേറാൻ വേണ്ടി വീട്ട പിന്നെ പടി ഇല്ലാത്തൊണ്ട് ടെറസ് ഇല്ല പിന്നെ നമുക്ക് ടെറസിലാണേലും വെച്ച് ഇങ്ങനെയൊക്കെ നോക്കാന്നു പിന്നെ വെള്ളത്തിന്റെ ഈ ചൂട് കാലമായപ്പോ പിന്നെ വെള്ളത്തിന്റെ പ്രശ്നവും വന്നു അങ്ങനെ കുറേ ചെടികളൊക്കെ അങ്ങ്
ആ
നമ്മള നാട്ട് ഇവിടെ വെള്ളത്തിന് കുറച്ച് പ്രശ്നം നം ഉള്ളത് കൊണ്ടേ മ്ഹ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതോണ്ട് നമുക്ക് അങ്ങനെ ആ പിന്നെ മഴ മഴക്കാല ആയപ്പോഴാണ് നമുക്ക് കുറച്ചു വെള്ളം ആയത് എന്നാലും വലിയ കിണറ്റിലൊന്നും വലിയ വെള്ളം ആയിട്ടില്ല കുറച്ചെങ്കിലും വെള്ളമായത് മഴക്കാല ആയപ്പോഴാണ് ഉണ്ടായേ
ആ അല്ലാ നിക്ക് പൈപ്പ് ഇത്രേം കിട്ടത്തിൽ
ഇല്ല ഇല്ല ഇവിടെ മിക്ക വീട് ഇവിടെല്ലാം കിണറുള്ളതുകൊണ്ട് നമുക്ക് അപ്പം പൈപ്പ് ലൈൻ ഇല്ല ഉണ്ടാരുന്നു അപ്പം റോഡ് വന്നപ്പോ നമുക്ക് കുറച്ച് അടിന്ന് ഇത് പൊട്ടിച്ച് ഇതാക്കിയാരുന്നു അപ്പോ അങ്ങനെ വന്ന് ഇപ്പോ പൈപ്പ്ലൈൻ ഇല്ല അപ്പോ എല്ലാരും പിന്നെഇ കിണിറ്റിലൊക്കെ നമക്ക് വെള്ളം കിട്ടും എന്നാലും നമുക്ക് കോരിയെടുക്കാനുള്ള വെള്ളമൊക്കെ കിട്ടത്തുള്ളൂ ഈ വേനൽക്കാല ആയിക്കഴിഞ്ഞ ഭയങ്കര ചൂടായി കഴിഞ്ഞ പിന്നെ നോക്കണ്ട. പിന്നെ നമുക്ക് മോട്ടർ അടിക്കാനുള്ള വെള്ളം ള്ളം കിട്ടത്തില്ല വെല്ലം നമ്മൾ അല്ലാതെ കോരിയടു ക്കാനുള്ള വെള്ളവും അപ്പം പിന്നെ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ നമ്മള് കൊണ്ട് വന്ന ഇടക്കൊന്നു എവിടുന്നേലൊക്കെ കിട്ടുന്നതൊക്കെ നല്ല ചെടികളുണ്ടല്ലോ പല കളറുകളിലൊക്കെ ഉള്ള ചില വെറൈറ്റികളായിട്ടുള്ള
ആഹ് ആഹ്
അപ്പൊ അതൊക്കെ കുറെക്കെ ഹേ വേനൽ കാലത്ത് ഒണങ്ങിപ്പോയി ഇനിയിപ്പോ മഴക്കാലം വന്ന് കഴിയുമ്പോ പിന്നെ എന്തേലൊക്കെ നട്ടാ പിടിച്ചോളും കുറച്ചെങ്കിലും പിടിക്കും പിന്നെ
ആഹ് തിരിച്ച് ഉം ഉം ഇവിടെ പിന്നെ നേരെ തിരിച്ചാ മഴയാമ്പഴാ പ്രശ്നം
ആഹ് അവിടെ വെള്ളം കേറുമ്പോ ബുദ്ധിമു നമുക്ക് പിന്നെ ഇവിടെ അടുത്ത് പെട്ടെന്ന് വെള്ളം പിന്നെ കുറച്ച് മാലായത് കൊണ്ട് വെള്ളം അങ്ങനെ കേറി വരത്തില്ല ന്നാ അത്യാവശ്യം നല്ല മഴ പെയ്തെങ്കില് ഉം മാത്രേ വെള്ളം കേറത്തുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്യന്നു
ത് ഇനിയിപ്പം മുറ്റത്ത് എറങ്ങാൻ പറ്റാത്ത രീതിൽ ഫുള്ള് വെള്ള ആയിരിക്കും അപ്പുറത്തൊക്കെ കൊളവുണ്ട് ഉം
ആ കൊളം ആ വന്നെങ്കി പിന്നെ പെട്ടെന്ന് വെള്ളം കേറു കൊളംള്ളപ്പം. അപ്പം മഴ പെയ്തു കഴിഞ്ഞാ അ പിന്നെ വേനൽക്കാലത്തൊക്കെ ന നല്ലതായിരിക്കും കുളിക്കാനൊക്കെ പോകാനൊക്കെ നല്ല രസായിരിക്കും അല്ലെ അട് ത്ത്
ഹ് ഹ് അയ്ന് ഞങ്ങള് കുളത്തിലൊന്നും പോയി കുളിക്കത്തില്ല.
ഇല്ലില്ല അങ്ങനൊന്നും ഇല്ല ആ ഹാ അല്ല ഈ വേനൽക്കാലാവുമ്പോ ചൂടല്ലേ അപ്പൊ എല്ലാരൂടെ ഒക്കെ ഉണ്ടെങ്കി വീട്ടിലൊക്കെ ഫാമിലിം പിള്ളാരെക്കെണ്ടെങ്കിൽ നല്ല രസമായിരിക്കും.
അവര് പോവും പിള്ളാരെ ക്കാൻ വര പോവുന്നെ നമ്മള് ആഹ് നമ്മളൊന്നും പോവത്തില്ല ഹ് ഹ്
ആഹ് ഇല്ലി ഇല്ലല്ലേ ആഹ് ശരി ശരി ഉം അപ്പൊ അങ്ങനെക്കെ
ഹാ
ഈ വേനൽക്കാലത്തൊക്കെ അപ്പം എവിടെേലൊക്കെ പോവൊക്കെ ചെയ്തോ
ഇല്ല അങ്ങനെ ന്നും പോവത്തില്ല അപ്പഴും ഇക്കാക്ക് സ്കൂൾ ഉള്ളത് കൊണ്ടെങ്ങും പോവാ പ പറ്റത്തില്ല. ആ പിന്നെ വെക്കേഷൻ വരുമ്പഴല്ലാതെ ഓ അന്നേരം പിന്നെ പോവത്തില്ല എങ്ങും പോക്കില്ല ഇക്ക പിന്നെ ഈ ഓട്ടം പോവുന്നോ എല്ലാ സ്ഥലവും പോവും കാണുന്നോണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു താൽപര്യമില്ല പോവാൻ എപ്പഴും ഈ ഓട്ടത്തിന് പോകുമ്പോ ആ ആ